കേക്ക ഹലോ
എന്തൊക്കെയുണ്ട് വിശേഷം
ആ
കേക്കണ്ട് കേക്കണ്ട് ഹലോ
എന്താണ്
വേറെന്തൊ
ആഹ് കേ കേക്ക്
ഉ
പറയുന്നൊക്കെ ഇങ്ങ പറുന്നൊക്കെ ഞാൻ കേൾക്ക ഇനി എന്താണ് പണി നോമ്പണ്ടായണ്ട് ചോയ്ച്ച
ഉറങ്ങണം എന്നുണ്ട് ഞാൻപ്പൊ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ വിളിച്ചതാണ് ആഹ
സ്ഥിര ഒറങ്ങാ മതിയാവൂലേ
ഉറങ്ങിയാ മതി ഏ എനിക്ക് നന്നായിട്ട് ഇട്ട മുടിികൊഴിച്ചിട്ടുണ്ട് ങ്ങക്കതുണ്ടോ
ക്ലസ് പോണന്ന് നമ്മക്ക് പിന്നെ ഒറക്കല്യ പകല അങ്ങനെട് ഇതാവല്ല്യ
ആഹ
പിന്നെ ഉമ്മക്ക് ഇവിടെ ആ പിന്നെ ഇവിടെള്ള ഉമ്മക്ക് വിഷ്ടല്ലേ അങ്ങനെ പകല് ഒറങ്ങ പെൺകുട്ട്യള് പേകുട്ട്യാള് ചീ നല്ലല്ലീത
ഇമ്മൊർ ങ്ങൂല
ഇല്ല ഇല്ല ആളെ തീരെ കെട
ഹലോ
ഏ എപ്പോ പാട്ട് എപ്പോ പാട്ട്
ഹലോന്നോ ഹലോ ഹലോ ഉമ്മാക്ക് എന്തെരിക്കും പണിയപ്പോ
അപ്പോ അത് ആ
കേൾക്കുന്നില്ലേ?
പാട്ട് ഇങ്ങനെ കൂടെ ഇരിക്കും. എന്തെങ്കിലൊക്കെ അന്നേരം വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും.
പടച്ചോനെ പണി കഴിഞ്ഞ് വൈകുന്നേരം കുട്ടിയള് വരോളോ?
ആഹ് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും.
ഞാന് അത് തന്നെ ശീലായി പോയി കല്യാണം കഴിഞ്ഞ് ഇപ്പ ശീലായപ്പം പിന്നൊന്നും പറയാൻ ഇല്ല്യ.
ആഹ് അപ്പോ പിന്നെ പഠിക്കാൻ പോവന്നെ നല്ലത്.
ആ അത്ക്ക് ഞാനില്ലാത്തപ്പോ ഞാ അല്ല ആ ദ്യേ അങ്ങനെന്നെ ആണ് കല്യാണം കഴിഞ്ഞപ്പഴേ.
ആഹ് ആഹ്
ഇങ്ങനെ ഒറങ്ങുന്നൊന്നും ഇഷ്ടല്ല ആരും പണ്ടേത്തൊരു ചി
ആ അതാണ് അന്ന ഞങ്ങളെ ഇവിടൊക്കെ പിന്നെ പ ഏ ഇത് പള്ളേൽ ഇണ്ടാവുമ്പോ ഗർഭി ണി ആവുമ്പഴാണ് അങ്ങനെ പറയ ഒറങ്ങര്ത് പകല്ന്ന്.
ആഹ് ഇവിടെ ഉമ്മ ആദ്യം. ആ പറയേര്ന്നുലെ ആ ആദ്യൊക്കെ ഇങ്ങനെ വിചാരിക്കേനു എന്താ യിരിക്കുംന്ന് പിന്നെ പിന്നെ പിന്നെ ഇപ്പോ പോവാൻ തൊടങ്ങിയപ്പോ ഒരു പ്രശ്നോം ഇല്ല്യ പിന്നെ ഉമ്മ പിന്നെ ഒറ്റക്കായോ യങ്ങോണ്ട് പിന്നെ ഉമ്മക്കും ഒരു ചടപ്പാണല്ലോ
ഇന്നാലും ഒറക്ക് തൂങ്ങുന്നുണ്ടാവുലേക്കുംലെ ഇങ്ങള്
ഓ ഇപ്പോ ചെലേ നേരം ക്ഷീണൊക്കെ വരും പണി കഴിഞ്ഞ നമ്മ ക്കൊരൊറങ്ങണംന്നുള്ളത് ഒന്ന് വരല്ലോ പിന്നെവിടെങ്ങനെ ഇ രിക്കും സിറ്റൗട്ടില്ന്ന്. ഇല്ല്യ നോക്കണം. ആഹ് അങ്ങനെയിരിക്കും ആഹ് ആഹ് റോഡ് സൈഡ് ആണ് അപ്പ ഇങ്ങനെ വണ്ടി പോണത് നോക്ക
ആഹ് അതോണ്ട് പിന്നെ നേരം പൊയ്
നേരം വയ്കല്ലോ ആഹ് പിന്നെന്താ ഇങ്ങക്കെന്ത ഇന്ന് ഇന്ന് സമൂസ ഒക്കെ ഇണ്ടാക്കണം വിചാരിച്ച് ഇങ്ങനെ നിക്ക്ണ്ട് വൈന്നേ രാവുമ്പോത്തേക്ക് ഇനി ക്ഷീണം വന്നാല് അതൊക്കെ ക്യാൻസലാക്കി ക്ഷെ പ കടേന്ന് വാങ്ങ വിചാരിക്കും.
ഇൻ്റെ അവസ്ഥയും ഇത് തന്നെ മക്കള് വരുമ്പോ ത്തിന് എന്തേലൊക്കെ ഇണ്ടാക്കണം വിചാരിച്ചുട്ടോ ആ നേരാവുമ്പോത്തിനും ഒന്നും വാണ്ട.
അയെന്നെ. അയിന് വെള്ളം കുടി ച്ച തന്നെ ഓ അത് ഇവിടെ നമ്മക്ക് നിർബന്ധാണല്ലോ. ആഹ് നിർബന്ധ. വേറൊന്നും പറ്റൂല. ആ ഉമ്മക്ക് ആഹ് ഉമ്മക്ക് നിർബന്ധാണ്. തിന്നൊന്നുല്ല്യ ഒന്നൊക്കെ തിന്നോള്ളൂ പക്ഷെ നിർബന്ധള്ള കാര്യ. കാണണം കൊറെ കാണണം കൊറച്ചൊന്നും അല്ല. കൊറച്ചൊന്നും കണ്ടാ പോരാ അയതിനും കൊണ്ട് പിന്നെ അതൊക്കെ ഇണ്ടാക്കും
ഉം ഉം ഞങ്ങളെ ഇമ്മാക്ക്‌ പിന്നെ അങ്ങനെ ഇതൊന്നുല്ല ചോറ്ന്നും ചോറ് മ്മാക്ക് ഇഷ്ട്ടം വെറ്ഞ്ചോറ് മ്മാ ഇങ്ങനെ എല്ലാ ആഴ്ച്ചയിലും ആഹ് തിങ്കളും വ്യാഴം നോൽക്കുന്ന ആളാണേ അപ്പൊമ്മാ ഞങ്ങള് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കുണത് അ രാത്രികഴിക്ക ഉം എനിക്ക് വാണംട്ടോ എനിക്ക് നോമ്പ് നോറ്റാല് ചോറ്ണ്ണാനും കഴിയൂല
ആഹ് ഒണ്ടങ്കിലൊന്നും വേണല്ലോ ഞമ്മക്ക്
അനെ ഒര് പറയേ ഞാൻ നോമ്പ് നോറ്റേല് ചെലവാ ഓൽക്ക്‌ പറയ്
പിന്നെ ഒരു വെള്ളം കുടിച്ചാ പിന്നെ ഓൽക്ക്‌ ഒന്നും വേ
ആഹ് ഞാനാ അയ് ശെരിയാണ് വെള്ളം കുടിച്ചാ പിന്നൊന്നും വാണ്ട എന്നാലും മുന്നില്
ഏ ഏ കാണുല്ലല്ലോ ഇവിടെമ്മക്ക് പിന്നെ എല്ലാം കാണണം ഒന്ന് ഒന്ന് കൊറഞ്ഞ അതെ ഇങ്ങനെ പറയും അതെന്ത്ണ്ടാക്ക ഉണ്ടാക്കാഞ് ഇത്എതൊരാ ആരും തിന്നൂല തിന്നാൻ വരും മുയ്യൻ തിന്നൂല ഉമ്മക്കെര് പത്തിരി ഇന്നേള്ളൂ ബർ ന്ത എന്നാലും കൊറ കാണും എന്താച്ചാല് അല്ലാത്ത സമയത്തന്നെ ഭക്ഷണം ന നല്ലോണം അങ്ങോട്ട് കാണാണം നമ്മള് രണ്ടാളാണെങ്കിലത് ഇവ്ടെ അടുത്തൊരു എച്ചിണ്ട് അപ്പൊ ആ എച്ചിനെ കൊടുക്കുവ എച്ചിക്ക്
ചേച്ചി കോളടിച്ചല്ലൊ ഉം രണ്ടീസം
അതാദ്യ ശീലയം കൊണ്ട് കൊറച്ചുണ്ടാക്ക ആ ഉമ്മണ്ട് ഉമ്മ ഉമ്മ പറതാണ് അരിയൊക്കെ ഇടുമ്പോമ്മ അത് ഞാൻ കണക്കാട്ടന്ന് പഷേ കണക്കായിക്കൂല രധിക ഇണ്ടാവും അതൊക്കെ അറിയാണ്ട് കൈന്ന് തന്നിപോ ആഹ് അതാണ് പെട്ടെന്ന് ആരെങ്കിലും വന്നാ ഓ വിളിക്കുന്നുണ്ടാവൂല്ലല്ലോ ഞാൻ പറയും ആരെ വരുമ്പോ ഓര് വിളിക്ക്‌ല്ലോ ഇങ്ങളെ അറിയും അപ്പൊ ണ്ടാക്കിയാ പോരെ അത് പറ്റില്ല ആഹ് അതൊന്നും ആ എടക്ക് ഉമ്മക്ക് അങ്ങനെ പ പറ്റൂല ഞങ്ങള് വാങ്ങിയാല് ഉമ്മ വാങ്ങികൊണ്ടുരും ഞങ്ങൾക്ക് ഉമ്മന്നെ വാങ്ങും പോയലൊക്കെ പൊറത്ത്
എ മ്മക്ക്‌ അയിന് കഴിയൂലേ
ഓ കൊഴപ്പില്ല അങ്ങനെ പോവൊക്കെ ചെയ്യും പഷേ ഇവിടെ ഒര് ഇക്കാക്കണ്ട് കക്കാക്കന്റെ കൂടെ പോയിട്ട് വാങ്ങി കൊണ്ടുരും ഞാൻ പിന്നെ കടല് അങ്ങനെ പോവലില്ല
ആ ഞങ്ങള് പിന്നെ ആഹ് വിരുന്നുകാരൊക്കെ വന്നാ വേഗം വിലിക്കും ഓർഡർ ആക്കും
ആഹ് ആഹ്
അല്ലാതിപ്പോ ഞമ്മള് ഇപ്പം എത്ര കരീതിക്കാണ് ഇങ്ങനെ അരി കു അരിക്കെ കുടുതലിട്ട് ഇരിക്ക ഞമ്മളത് ബാക്കിയാവൂലെ
ആഹ് ഇതാദ്യേ ശീലാണ് പണ്ടേ ശീ
ആഹ് ഇവിടെ ഞാൻ വന്നതില്മ്മ പറയ്ട്ടോ കൊറച്ച് കൂടുതൽ ഇടണം ആരും വരുന്നൊക്കെ ഓ മ്മാന്റെ ചിന്ത അതെയ്ന്നു അന്നൊക്കെ ഇപ്പൊ ഒന്നങ്ങിടു മാറിണ്ണു ഉം ഉം
അപ്പ ഞങ്ങള് പറയും ഇവ്ടെ ആരും പേടി ക്കണ്ട വന്നാല് അത് ഭക്ഷണത്തിന് ഇത്ണ്ടാവില്ലന്ന്റയും വേറെ പെങ്ങള്ണ്ട് പെങ്ങള് പറയും എന്തിനാ ഇങ്ങനെ ഇണ്ടാക്ക്‌ണത് ന്ന്ച്ച വരുമ്പോ ഉണ്ടാക്കിയ ഞാൻ പറയും ഉമ്മ സമ്മതിക്കുലല്ലോ ഞമ്മക്ക് കൂടുത കണ്ട് തയ്ക്കാണ് അധികൊന്നും കണ്ടി ഇല്ലല്ല ആ ചേച്ചിക്ക് കൊടുക്കഞാ ഒര് സമാധാന കേട അതുകൊണ്ടാണ് പിന്നെ ഓര്ക്കും ആരുംല്ല അതുകൊണ്ട് പിന്നെ ആ ചേച്ചി ആ ചേച്ചി ആ ചേച്ചിക്ക് പിന്നെ എങ്ങനെ ആയം കൊണ്ട് പിന്നെ ഇതാണ്
ആ ആ നാത്തുമാരൊക്കെ വരവ്ണ്ടോ
ആഹ് ഒരാഴ്ചയില് വരും ചെലപ്പോ ശനിയാഴ്ച ഒക്കെ ആവ്മ്പം വരും
ആഹ് ഇന്ന് ഇന്ന അവര് വരുവോ നാളെ മദ്രസ് സ്കൂളൊന്നും ഇല്ലല്ലോ
വേര അയ്ക്കും ചിലപ്പോ വരുമ്ന്ന് പറഞ്ഞിന് ഒര് വന്നാ പിന്നെ നല്ല ഇതാണ് നല്ല കമ്പനിയുള്ള ആൾക്കാരാണ് ഓ ഭയങ്കര ഇതാണ് അതിനും കൊണ്ട് പിന്നെ വന്ന ഞങ്ങള് പോവാ
നാളെ മദ്രസ സ്കൂൾ ഇല്ലേ ഒരു ദിവസത്തെ ലീവിന് വെരണ്ടു
ആഹ് ശനിയാഴ്ച പിന്നെ ഇണ്ടല്ലോ അല്ലെ ആഹ് ശനിയാഴ്ച ഇനി സ്കൂൾ എടുക്കണ്ടന്ന് തോന്നുന്നല്ലേ നേത്തെ നാളത്തെ ലീവ് ആഹ് ആഹ് അവിടെണ്ട് നാളത്തെത് ഞാൻ ലീവ് ഉണ്ട് പോലെ എടുക്കുന്നെന്നൊക്കെ പറഞ്ഞ പറ എന്തിനായിയിന് വെറുതെ ലീവെന്ന്
ആഹ് മ് ശരിയാണ് അല്ലേലും ശനിയാഴ്ച ഞങ്ങക്ക് വരണം മദ്രസ് ഉണ്ടായൊണ്ടേ അപ്പ പിന്നെ നാളെ വൈകുന്നേരം നോമ്പ് തോറന്നിട്ട് പോരണം വിചാരിച്ചിണ്ട് ഒരു ദിവസേ ഉള്ളു ലീവ് അയിന് വേണ്ടു അങ്ങനെ കിട്ടുവൊള്ളെ അതാണ് ഒന്നങ്കി ഉസ്കൂളിണ്ടാവും അല്ലെ മദ്രസ ഉണ്ടാവും അങ്ങനെ
ആ ഹ് എല്ലാം അങ്ങനെയാണല്ലോ ഉള്ളത് രണ്ടും കൂടില്ല ണ്ട് പറയും മോനെ അങ്ങനെ ചേർത്തിയാതിയന്ന് രണ്ടു കൂടെ ഉള്ളത് ചേർത്തിയാമതിയെന്ന് അത് ചിന്തിച്ചില്ലേന്നത് അത് കൂട്ടും ഇതു കൂട്ടുവല്ലോന്നാലോയ്ക്ക
അത് ശരിയാ പിന്നെ നിങ്ങക്ക് സ്കു അവിടെ വീട്ടിൽ ചെന്നാലും പോയിക്കൂടെ സ്കൂൾക്ക്
ആയിൻ ഉമ്മ അവിടെ ആയകൊണ്ട് നമ്മക്ക് ഒരു മ് ഒരു കാ ഒരറിവ് ഇങ്ങനെ ആഹ് അങ്ങൊണ്ട് ഒറ്റയ്ക്ക് പോയി നിക്ക് നോക്കോയില്ലല്ലോന്നറിയാം ഇമ്മക്ക് ഇഷ്ടമില്ല അങ്ങോട്ട് പോണോന്ന് ഇഷ്ടമില്ല ഇങ്ങനെ പെങ്ങളായാലും
ആഹ് ആഹ്
ഇങ്ങനെ വരുംന്നല്ലാണ്ട് ചിലപ്പ എങ്ങനെ പറയും ഇന്നോട് ഞാൻ പോവാത്ത കൊണ്ടേ പറയും ഈ പോയി വീട്ടല് പോ കൊറേ ആയില്ലേ പോയിട്ടന്നൊക്കെ പറഞ്ഞു ആഹ് പിന്നെ കെട്ടിയോന്മാർ സമ്മതിക്കാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
കെട്ടിയവനുണ്ടോ ചിട്ടയൊക്കെ ആഹ് ഹാ അതുശരിയാണ് ആഹ് പിന്നെ ഹലോ ഹലോ
കേൾക്കണില്ലേ
വൈകുന്നേരം ഞാൻ ചോദിക്ക മക്കൾ വരുന്നവരെ ഉറങ്ങി തീർക്കാനാണോ
ഉറങ്ങി തീർക്കാനെ അങ്ങനെയൊന്നുമില്ല ഇപ്പോ കയ്യിൽ ഫോണുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ തോണ്ടും മക്കൾ വരാ ആഹ് നേരത്തെക്കായിരിക്കും കണ്ണൊന്നു മാട ഉമ് മക്കള് വരാനേരത്തേക്ക ഒന്ന് കണ്ണ് കണ്ണിങ്ങനെ പോകൂ അപ്പളായിരിക്കും ബസിന്റെ ഹോൺ അടിക്കുക
ആഹ് അതെ ഒരു സ്കൂൾ ബസ് സിലാ
ആഹ് ബസ്സില് അടുത്ത സ്റ്റോപ്പിനാണ് ആഹ് സ്കൂൾ ബസ്സില്
മ്
മോളുണ്ട് എൻ എന്റടുത്തെ കിടക്കൊള്ളൂ കിടന്നുറങ്ങിണ്ട് ഇവിടെ മ് മ് സ്കൂ പഠിക്കാല് മ് എനിക്ക് രണ്ട് ഇളച്ചിമാരാണ് അതിൽ ഒരേളച്ചി എന്റെ കൂടെ നിൽക്കും ഞങ്ങള്ടെ കൂടിയാണ് തറവാട്ടിൽ ഞങ്ങ രണ്ടു കൂട്ടരാണ് ചെറിയ എളച്ചി വേറെ പോയിണ്ട് അപ്പൊ എളച്ചിൻ്റെ മോൾക്ക് ആഹ് എന്നെ നല്ല ഇഷ്ടാ ഓള് എന്റെ അടുത്ത കിടന്ന് ഉറങ്ങ ഇപ്പൊ കിടന്നുറങ്ങി രണ്ട് വയസ്സ് ആയിട്ടുള്ളു. ഉം ഉം ഉം. എളച്ചിൻ്റെ വലിയ മോൻ സ്കൂള് പോവണ്ട്.
ഉം ഓര് അവിടെ അടുത്തായിരിക്കില്ലേ കല്യാണം കഴിഞ്ഞ അവരെ.
അതെ. അവിടെ അടുത്തന്നെ എടുത്തന്നെ.
അങ്ങനൊക്കെയ ഒരു വീട്ടിൽ പോകുമ്പോ നിങ്ങള് അങ്ങനെ
അല്ലല്ല രണ്ട് ഒപ്പം പോവും ഉമ്മാക്ക് പ്രശ്നൊന്നുല്ല. ഉം പിന്നെ മഴ ചാറുണ്ട് ഞാൻ തുണികൾ എടുക്കട്ടെട്ടോ.
ആ ആ എന്നാ ശരിയ എനിക്ക് ഒരു കോള് വരുന്നുണ്ട്. പിന്നെ വിളിക്ക ആ.